ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ? ഹലോ
കേൾക്കാം കേൾക്കാം എനിക്ക് കേൾക്കാം
കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ?
ഉണ്ട് കേൾക്കുന്നുണ്ട്
അവിടുന്ന് പറയുന്നത് കേൾക്കുന്നില്ല
എനിക്ക് നന്നായിട്ട് കേക്കാം
ആന്നാ പക്ഷെ ഇപ്പഴോ
എനിക്ക് ഇപ്പഴും കേക്കാം നേരത്തെയും കേക്കാമായിരുന്നു
ആന്നോ ആ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷം രാവിലെ മഴ
ആണോ തുണിയൊക്കെ കഴുവി ഇട്ടായിരുന്നോ?
തുണി ഇന്നലെ കഴുവിയായിരുന്നു അതിനി ഉണക്കിക്കൊണ്ടിരിക്കുവാ ഇടയ്ക്കിടക്ക് വെയിൽ വരുമ്പം വെളിയില് കൊണ്ടിടും പിന്നെ എടുത്തോണ്ട് വരും.
അതെയോ വെയിലൊക്കെ ഉണ്ടോ തുണി ഉണക്കാനായി ട്ട്
ഇല്ല രാവിലെ ഒന്നു വന്നായിരുന്നു ഇപ്പ ഇല്ല ഇപ്പം വെ മഴയായിരുന്നു ഇപ്പം മഴയൊന്നു തോന്നു
ആ ഇവിടെ മഴ പെയ്തില്ല പക്ഷെ ഇങ്ങനെ മൂടിക്കെട്ടി ഇരിക്കുവാ എന്നാലും ഇടക്കിടക്ക് ചെറിയൊരു വെയില് പോലൊക്കെ ഉണ്ട്
അവിടെന്തോ പരിപാടി വേറെ
ഇവിടെ ഞാൻ തുണി കഴുവാനായിട്ട് ഇങ്ങനെ എടുത്തിട്ടേക്ക്‌ന്ന് കഴുവിയിട്ടാലും മഴയാകോ എന്നൊരു സംശയത്തിലിങ്ങനെ നിക്കുന്നു
അവിടെ പിന്നെ ഷീറ്റിന്റെ താഴെയൊക്കെ പ
അല്ല ഷീറ്റിന്റെ മോളിൽ ഷീ റ്റില്ല ടെറസിന് ഷീറ്റില്ല ഇല്ല ഇല്ല താഴെ മാത്രേ ഉള്ളൂ
ഓ അപ്പൊ വിരിച്ചിടാൻ സൗകര്യം ഉണ്ടോ
വിരിച്ചിടാൻ മുറിക്ക് കുറുവെ ഇങ്ങനെ അശ് ശ കെട്ടേണ്ടി ഇരിക്കുന്നു വിരിക്കണോങ്കിലേ
ഓ
അത് ബുദ്ധിമുട്ടാവും പിന്നെ വെയിലത്തിട്ട് ഉണക്കുന്നതിന്റെ അത്ര സുഖവും ഇല്ലല്ലോ
ആ ശരിയാ എനിക്ക് വെയിലത്തിട്ട് ഉണക്കുന്നതാ ഇഷ്ടം എപ്പഴും
ആ അതെ രാവിലെ ന്തോ കഴിച്ചെ?
രാവിലെ ചക്കെ വച്ചിട്ട് അടയുണ്ടാക്കി
ആ
അത് കഴിച്ചു പിന്നെ ഉച്ചക്കത്തെ ഉള്ളതൊക്കെ ഉണ്ടാക്കാനൊക്കെ അമ്മയെ സഹായിച്ചു
ഉച്ചക്കത്തെ എന്തോ സ്പെഷ്യൽ വല്ലോ ഉണ്ടോ ഇന്ന്
ആ ഇന്ന് കൊറച്ച് ബീഫ് മേടിച്
ബീഫുണ്ടോ ആ ഇവിടെ ഇങ്ങനെ ബീഫോ ചിക് ത്തിന് വാങ്ങിക്കുന്നാരം പറഞ്ഞായ്ര്ന്ന് പക്ഷെ ഞാൻ പിന്നെ പോയില്ല വാങ്ങിക്കാൻ
ആ ഇവിടെ ചേട്ടൻ രാവിലെ മേടിച്ചോണ്ട് വന്ന എനിക്ക് ചിക്കൻ ഇഷ്ടവല്ല അപ്പം എനിക്കും ചേച്ച് ക്കും ചിക്കനോട് അത്ര താല്പര്യമില്ല
ആഹ ബീഫ് ആന്നോ എല്ലാർക്കും ഇഷ്ടം
ആഹ അപ്പൊ പിന്നെ ബീഫ് മേടിക്കാന്ന് വിചാരിച്ച അങ്ങനെ പോയി മേടിച്ചണ്ട് വന്ന
ആഹ് ഇവിടെ പോകാൻ വണ്ടി ഇല്ല അച്ച് ച്ഛനും ചേട്ടനും ഒരിടത്തുവരെ പോയേക്കന്ന് ആഹ അന്നരം ഉച്ച ചെലപ്പം വൈകിട്ടോള ആവു രിക്കും
ആഹ ശരി അപ്പ നിങ്ങള് രണ്ടുപേര്
ആഹ് ഞങ്ങൾ രണ്ടുപേരേ ഒള്ളു വീട്ടില് മീനുണ്ട് ന്നേരംതന്നെ ഇന്ന് മീനോ വല്ല അല്ല പിന്നെ വൈകിട്ട് വല്ലം വാങ്ങിക്കണം നാളത്തേക്കെ വല്ലോയെ
ഓ ശരി ശരി
ആഹ പിന്നെ രാവിലെ ഇവിടെന്ന് അപ്പോം മുട്ടക്കറിയായിരുന്നു ആ
നോ
അവര് ആ കഴിച്ച് പത്തുമണി വരെ കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി
ഓ
ആ രണ്ട മൂന്നെടുത്ത് കേറാനുണ്ടേ
ആ ഹാ
അപ്പച്ചിമാരുടെയും വല്ലിച്ചന്മാരുടെ ഒക്കെ വീട്ടിലായിട്ട് അങ്ങനൊകുമ്പോഴത്തേക്ക് ദോ
ദൂരെ ആന്നോ
കുറച്ചു ദൂരയാ ഇവിടുന്നൊരു അരമണിക്കൂർ യാത്രയുണ്ട്
ഓ വണ്ടിയിലാന്നാ പോയേ
പോയക്കുന്ന
ആ ഇപ്പ എല്ലാരുടെ വീട്ടിൽ പോയി ആ രാത്രി സ സന്ധ്യയാവുമായിരി ഇവരേം
ആ സന്ധ്യകുവാരികും കാരണം നാലഞ്ചു വീടുകളുണ്ട് അന്നരം എല്ലായിടവും കയറി വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് താമസിച്ചിറങ്ങിയാ നടക്കത്തില്ല
ആയ് ശരിയാ
അന്നേരം രാവിലെ എറങ്ങി പിന്നെ ഞായറാഴ്ചല്ലായിരുന്നോ
ആ ശരി
ഉം വല്ല്യ കാപ്പണികളൊന്നും ഇല്ലാത്തോണ്ടങ്ങു പോയി ഉച്ചക്കത്തേക്ക് നടക്കുന്ന് അട് ക്കളെൽ പരിപാടികൾ നടക്കുന്ന് പിന്നെ ഏ ഇന്നില്ല ഞായറാഴ്ച ഞൻ ങ്ങനെ ഇപ്പോ എടുക്കാറില്ല
ആഹ
ഞായറാഴ്ചയും കൂടി എടുക്കുമ്പോഴത്തേക്ക് പിന്നെ ഒട്ടും ഇങ്ങോട്ട് സമയം കിട്ടത്തില്ല ഒന്നിനുവേ തുണിയൊക്കെ കഴുവിയേം ഒണക്കിടുക്കയൊക്കെ ചെയ്യുന്ന ഞായറാഴ്ചയല്ലിയോ ആ അതാ അന്നേരം അത് നട ക്കത്തില്ല അതിന് വേണ്ടി ബാക്കിയുള്ള ദിവസങ്ങളിലുണ്ട് ഒരു സമ കഴിയുമ്പഴത്തേക്കെ
ആഹ
മ് ഇനി കൊറച്ച് ഒതുക്കല്ലും പരിപാടികളൊക്കെ ഒണ്ട് തുണി തുണിയരുവക്കാണ് എ ഏറ്റവും വലിയ ജോലി
അതെ അതെ
ആ എല്ലാം കൂടി കഴുകിയെടുത്തത് നമ്മൾ പല തരംതിരിക്കലോടല്ലെ കഴുകുന്നത്
ആഹ്
പൊറത്തിടുന്നത് വേറെ വീട്ടിലിടുന്നത് വേറെ
ഞാൻ അങ്ങനെ മാറ്റാറൊന്നുല്ല ഒരുമിച്ച് ഇട്ടാ കഴുകുന്നെ
ആന്നോ ഇത് ഞാൻ അങ്ങനെ അങ്ങനെങ്ങു ചെയ്യാറില്ല പൊറത്തിടുന്നത് കുറച്ച് കൂടി ശ്രദ്ധയോടെ കഴിവണല്ലോന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ കഴിവുനെ അങ്ങനാവുമ്പം എല്ലാം കൂടി കഴിക്കി വരുമ്പോഴത്തേക്ക് നടു ഓടിയും
ആ ഞാൻ ഒരുമിച്ചിട്ടങ്ങു കഴിവത്താതെ ഉള്ളൂ
ആ അല്ല ചെലപ്പം ചെലത് ഇങ്ങനെ കളർ ഇളകുന്നതും കാണുവല്ലോ
ആ കളർ ഇളക്കുന്നെ നമുക്ക് നേരത്തെ അറിയാലോ അത്
ആ ആ അത് അന്നേരം എല്ലാം കൂടി ഒക്കെ ഒന്നാമത്തെ കാര്യം എനിക്ക് തുണികഴുകുന്നത് എനിക്കിഷ്ടമല്ല അതിന്റെ കൂടെ ഇപ്പൊ ഒരാഴ്ച ഒന്നര ആഴ്ച എങ്ങാണ്ടായി കഴുവി
വാഷിംഗ് മിഷീൻ ഇല്ലേ?
മെഷീനായിട്ടില്ല കല്ലെല കഴികുന്നേ ആഹ് ഇവിടെ വെള്ളത്തിന് ഏഹ് ഈ ഉണക്ക് സമയയാവുമ്പോഴത്തേക്ക് വെള്ളത്തിന് നിറവ്യത്യാസം വരും
ഓ അപ്പം മെഷീൻ
ആ മെഷീൻ കേടാവും പിന്നെ നമുക്ക് ബ ഒക്കെ നമുക്ക് അല്ലാതെ ഉപയോഗിക്കുവാന്നെങ്കി നമുക്ക് അരിച്ചെടുക്കുവാനായിട്ട് പറ്റുവല്ലോ വെള്ളം.
ആ പറ്റി
രം അല്ലാത്ത സമയത്ത ഒന്നര പിന്നെ രണ്ടായിട്ടൊക്കെ ഉപയോഗിക്കണ്ടേ
ഓരള്ളവെള്ളാന്നോ
അതിനോരുണ്ട് ഹ വയലും പ്രദേശത്താ വീടായിരി
ഓഹ് ശരി ശരി ഹേ
പിന്നെ ഒന്നാമത്തെ കാര്യം മെഷീൻ വെക്കാനും അധികം ഒരു ഇടവില്ല നമുക്ക് ഏഹ് വെള്ളൊക്കെ അഴുക്ക് വെള്ളം പുറത്തോട്ട് കളയാനായിട്ടൊക്കെയള്ള സംവിധാനം വേണ്ടേ
ആ ശരിയാ
ടാ ഒന്നെങ്കിൽ എ അത് പുറത്ത് ഷീറ്റൊക്കെ അടിച്ചു വല്ലോം ചെയ്യണം അതല്ല നമ്മള് അകത്താ വെക്കുന്നെങ്കിൽ നമ്മുടെ ഫിത്തി തുരന്ന് പൈപ്പൊക്കെ പുറത്തോട്ടിടണ്ടേ
ആഹ വേണം വേണം
അതിന് വേണ്ടിയുള്ളൊരു പരിപാടി ആക്കിയില്ല
ന്താ
ഫിൽറ്റർ വെക്കണം
ആ ഫിൽട്ടർ വെച്ചിട്ട് ചെയ്
ആ അന്നേരം ഫിൽറ്റർ വെക്കലും മെഷീൻ വെക്ക വെക്കൽ എല്ലാം കൂടെ ഒക്കെ ഒരുമിഛെ നടക്കൂ
ആ അത് വെക്കുവാന്നേ ഒരുമിച്ച് വെക്കുന്നെയ നല്ലെ അപ്പോ ഒറ്റ ഇതിനാണോ പണിതേ ലോ ലോ
ആ അതാ അതാ ഒരുമിച്ച അങ്ങ് തീരുകയും ചെയ്യും പിന്നെ ഇപ്പം പണിക്കാര എങ്ങനെ കി കിട്ടാറില്ല ഒന്നിനും ചെയ്യാനായിട്ടേ
അതെ അതെ എല്ലായിടവും പാടാ ചെയ്യുന്നെങ്കിൽ തന്നെ വലിയ പ പൈസയും കൊടുക്കയും വേണം
പണി അറിയുന്നവർക്ക് സമയവും ഇല്ല
ആ വിളിച്ച പത്ത്‌വട്ടം വിളിച്ചാലായിരിക്കും ഒരുവട്ടം
ആ ഒരു വട്ടം വന്നാലായി വരാം നമ്മളെ എപ്പം വിളച്ച ചരം വരാം ദാവരുന്ന് ദാവരുന്നെന്നാ പറയുന്നേ പക്ഷെ ഇങ്ങ് എത്തത്തില്ല ആ എന്ത് പണിക്കായാലും നമ്മുടെ വീട്ടാരെ കൊണ്ട് പറ്റ പറ്റുന്ന പണികളൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ അങ് ചെയ്യും അതല്ലാതെ എന്തെങ്കിലും വല്യയ വല്യയ പണികൾ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആളെ വിളിക്കാതെ പറ്റത്തില്ലല്ലോ.
ശരിയാ
ആ അന്നേരം അതാ ഒരു പിന്നെഈ മഴയൊക്കെ ആയൊണ്ടും ആളുക ഇങ്ങനെ പണിക്കിറങ്ങാനൊക്കെ ബുദ്ധിമുട്ടും
അതെ അതെ
നമ്മള് നമ്മ നമ്മടെ വീട്ടില് പോച്ച് ചക്കാനായിട്ടേ കൊറ്ച്ചധികം സ്ഥലം ങ് പോച്ചയപ്പോഴത്തേക്ക് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷെ ഇതുവരെ വന്നില്ല
അല്ലെങ്കിൽ പിന്നെ മെഷീൻ വെച്ചിട്ട് നമ്മള് സ്വന്തായിട്ട് അടിയണം
ആ മെഷീൻ വെച്ചിട്ട് അവരേയും കിട്ടുന്നില്ല ഈ മിഷീൻ വെച്ച് അടുക്കുന്നതിനെക്കാട്ടും നല്ല നമ്മൾ പോച്ച് ചെത്തുന്ന ആയിരിക്കും
മു മറ്റ
ആ പെട്ടെന്ന് കാരണം വേര് പോരുന്നില്ലല്ലോ വേര് മണ്ണിനോട് ചേർന്നരിക്കുന്നോണ്ട്
ആഹ് അതെ പിന്നെ ഒരു തല്ല് കാല ശമനത്തിന് വേണ്ടി
ആ തൽക്കാലം ആ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യംമാണെങ്കിൽ അങ്ങനെ വല്ലോ ചെയ്യാം
ഉം
അതും മെഷീൻ ഉള്ളവരും കുറവാ
ആ വല്ല്യ കാടക്കെയാ നിമിഷീൻ ച് പെട്ടന്നങ്ങടിച്ച് കൊർച്ച് ഒരുപാടുണ്ടെങ്കിലേ വല്ല്യ രു ഒരുപാട് സ്ഥല ക്കാണെങ്കി മിഷീൻ വെച്ച് വെയ് എവല ഉം അല്ലെങ്കി കളക്കിന് ക്കെ ഭയങ്കരം പാട
ആഹ് കളക്ക്ന്നെ ഭയങ്കര പാടാ പിന്നെ കളച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മള് പോച്ച ഒക്കെ വാരി ഉണക്കിയിട്ട്
ആ അന്നന്ന് ഇതാ മറ്റേതാകുമ്പോം മുറിഞ്ഞ് മുറിഞ്ഞ് പൊക്കോളും അരിഞ്ഞു പോയും ചെയ്യും ആ അവിടെ തന്നെ കിടക്കുകയും ചെയ്യും അത പെട്ടന്നങ്ങുണങ്ങി
ആ പെട്ടെന്ന് ഓണങ്ങി ഇപ്പോ കാരണം നേർത്തതായിട്ടല്ലേ വരുന്നത്
ആ അതെ ഇവിടെ ഞങ്ങളടെ റബ്ബറത്തോട്ടത്തില് ഇങ്ങനെ ചെയ്യാറുണ്ട്
ആണോ ആ വസ്തൂ നമുക്ക് ക്ക് പോച്ച്ക്കാടൊക്കെ കൂടുതൽ കേറി കിടക്കുന്നിടത്താണെങ്കിൽ മെഷീനായിരിക്കും നല്ലത് കാരണം ആളെ നിർത്തിയാൽ നമ്മളെ
ആഹ് ലെ അതാ അതാ
ഉം ഇപ്പം കൂലി എല്ലാടൊക്കെ കൂടുതലല്ലേ
ആഹ് ഭയങ്കര കൂടുതലാ
കൂടുതല അതാ ഒരു ദിവസവും രണ്ടു ദിവസവും കൊണ്ടൊന്നും പണികൾ തീരത്തൂല്ല
തിരത്തില്ല ആ ഒട്ടും തിരത്തില്ല കുറച്ച് ഭാഗങ്ങാനും തീരൊങ്കിലേ ഒള്ളു
ആ ഈ ആളുകൾ ചെയ്യുമ്പഴേത്തേക്കിനും കുറച്ച് കുറച്ചല്ലേ ചെയ്യാനും പറ്റൂ മെഷീന്റെ കൂട്ടല്ലല്ലോ
അന്നാന്ന് ഒരുപാട് ഒരുപാട് വസ്തുക്കൾ ക്കാണെങ്കി മെഷീൻ ആണന്ന ല്ലത് പിന്നവര് മെഷീനുള്ളവര് മണിക്കൂ നാണ്
ആ മണിക്കൂറിനുആണ് പിന്നെ നമ്മ ളയ്നകത്തൊയ്ക്കാനുള്ള എണ്ണിം
നമ്മൾ കൊടുക്കണം അന്നാന്ന് പെട്രോള് പെട്രോളും എണ്ണയും ഒഴി ഡീസലിന്റെണ്ട് ഞങ്ങ പെട്രോളിനാണ് മേടിക്കാറുള്ളത് ഇവിടെ പിന്നെ ഞങ്ങളുടെ ചേട്ടനും ആ ഒള്ള സമയത്ത് ചേട്ടൻ തന്നൊയിരിക്കും മെഷീൻ വാടകക്കെടുത്തിട്ട്
ആ ആ ആ ആ പക്ഷെ അത് ശരി അപകടവാ മെഷീൻ നമ്മൾ
ആഹ് നമ്മള് കൊറച്ച് ഇതായിട്ട ഇടുന്നെ ക കാലിന്റെ ബൂട്ടിന്റെ ഇതൊക്കെ ഇട്ടിട്ട്
ആഹ് വെച്ചിട്ടാ അതാ കണ്ണില് പറ്റും പിന്നെ ഇതിന്റെ ബ്ലേഡിന് നല്ല മൂർച്ചയല്ലേ
ആന്ന് ബ്ലേഡ് അല്ല അതൊരു നമ്മുടെ പൈപ്പുണ്ടല്ലോ ചെറിയ കനവില്ലാത്ത പൈപ്പ് ചെറിയ ട്യൂബ് പൈപ്പ് പോലെ ആ അതാണ് സംഭവം അതാണ്‌ ഇങ്ങനെ വെച്ച് കെട്ടി അത് അതിങ്ങനെ വെച്ച് വെയ്ക്കാൻ സ്ഥലമുണ്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നെ എന്നിട്ട് വെച്ച് കൊടുക്കും അത് പീടി കറങ്ങും ഫാനിന്റെ കൂട്ട് കറങ്ങുന്നതാ അങ്ങനാണിത് മുറിയുന്നത് അല്ലാതെ ബ്ലേഡൊന്നും അല്ല
ആഞാൻ പക്ഷേ എങ്കിലേ ഇവിടെ അടുത്ത് ഒരോട് ത് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അറ്റത്ത് നമ്മുടെ കൊങ്കിരുമ്പിന്റെ കണക്കുള്ള ബ്ലേഡ് ഉണ്ട്
അങ്ങനെുള്ളതും ഉണ്ട് അത് കുറച്ചില്ല കട്ടിയുള്ള അ അല്ലെങ്കിൽ ഇച്ചി വണ്ണ ഉള്ള ഇതൊക്കെയ ഉള്ള സ്ഥലമുണ്ടല്ലോ വലിയ വലിയ കാട് ഓകെ ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ അത് മുറിയത്തുള്ളൂ അല്ലാത്ത പോച്ചേ ആണെങ്കി ഈ സാധനം വെച്ച കൊടുക്കത്തതേ ഉള്ളൂ അതിങ്ങനെ കറങ്ങും കെടന്ന് അത് കുറച്ച് കഴിയും പന്നലാവാന്നെങ്കി കട്ട് ചെയ്തിട്ട് വേറെ പുതിയത് വെക്ക
ആ മനസ്സിലായി മനസ്സിലായി ഞാൻ ഇങ്ങനെ രണ്ടനം കണ്ടിട്ടില്ല എൻ്റെ എൻ്റെ അറിവിൽ ഒന്നേ ഉള്ളായിരുന്നു ഇങ്ങനെ ബ്ലേഡ് പോലെ അറ്റത്ത് വരുന്നതേ അത് മൂന്ന് മൂന്ന് ബ്ലേഡ് എങ്ങാണ്ട് വെച്ചിട്ട് അതിങ്ങനെ മോട്ടർ കൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോഴത്തേക്ക് സ്പീഡിൽ കറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങ് ചെത്തി പോന്നതേ
ആ ഇതതല്ല ഇത് അല്ലാതെ പൈപ്പിന്റെ കു കുഞ് ട്യൂബ് കുഞ്ഞു ട്യൂബ് ആയിട്ട് വെരും നമ്മുടെ സ്ട്രോയിഡ് അത്രൊക്ക് കാണൂ വെറും നേർത്തതാ പക്ഷെ അത് റബ്ബറിന്റെ സിൽക്കോ ഉണ്ടോ അങ്ങനെ എന്താണ്ടാണ്
ഓ
ആ ഭയങ്കര സ്പീഡിൽ കറങ്ങും അത് കറങ്ങുമ്പോത്തേന് നല്ല ഭയങ്കര മൂർച്ചയ
അതാ ഉം നല്ല മൂറിച്ചയ ഇത് വേണെങ്കിൽ തെറിച്ചു പോവയൊക്കെ ചെയ്യുവല്ലോ ആ നമ്മുടെ ഈ മരം മുറിക്കുന്നതും ഒണ്ടല്ലോ ബ്ലേഡുകള്
ക്കാമെ
ആ ആ ശെരി ശെരി എന്ന